ഹലോ
ആഹ എന്തൊക്കെയുണ്ട് വിശേഷം സുഖല്ലേ
അ സുഖാണ് കൊഴപ്പൊന്നൂില്ല
എന്താ താ തിരക്കിലാണോ അപ്പൊ
തിരക്കാന്ന് കഴിച്ചാപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച ഇങ്ങനോട് വെറ ഇത് റെസ്റ്റ് എടുത്ത് കടക്കയാണ്
ആ എന്റെ വിശേഷതാ കൊഴപ്പൊന്നല്ല വീട്ടുകാർക്കൊക്കെ സുഖമാണ് പിന്നെ ഞാൻ വിളിച്ചതന്ന് വെച്ചാല് എന്താപ്പ തനിക്ക് ഈ ഫ്രൈഡ് റൈസ് ഏ ഇണ്ടാക്കാലോ അറിയോ
ആ ഞാൻ ഉണ്ടാക്കാറൊക്കെ ഉണ്ട് വീട്ടില് വലപ്പോഴും കുട്ടികൾക്കൊക്കെ അങ്ങനെ ഇഷ്ടമുള്ള സാധനല്ലേ അത അപ്പൊ വലപ്പോഴൊക്കെ ഉണ്ടാക്കാറുണ്ട്
അല്ല എന്തപ്പ ഞാനിപ്പോ ഇങ്ങനെ ഉണ്ടാക്കാൻ കരുതിക്കണം അപ്പൊ വല്ലാണ്ടൊന്നും എനക്ക് അതിനെ കുറിച്ച് അറിയൂല്ല ഇനി ഇ അളവോ മറ്റേ എന്തേലും അതിന് തെറ്റിയോ പിന്നെ അതിന്റെ സ്വാദൊക്കെ പോകലോ അത് എഴതിട്ട് ഞ ആ ആരോണെങ്കില വിളിച്ചോക്കാ ന്ന് കരുതിയട്ട് വിളിച്ചാപ്പോ
ആഹ ഞാാന് ഉണ്ടാക്കണ രീതി ഞാൻ പറഞ്ഞു തരാം ഞാാന എങ്ങനെ ഇണ്ടാക്കാറ്ന്ന് വെച്ചാ ആ ഏ അതിനുള്ള റൈസ് വാ വാങ്ങിട്ട് ആ എന്താ അത് നല്ലോണം ആ റൈസ് നല്ലോണം വെള്ളത്തിലിട്ട് നല്ലോണം തിളപ്പിച്ച് മുക്കാ വേവാക്കി വെക്കണം ഫ്രൈഡ് റൈസ് അതായത് ഫുള്ള് ഫ്രൈഡ് റൈസ് ചിന്ന റൈസ് അതായത് ഫുള്ളായി വേവിച്ചത് പിന്നെ എന്ത് ചെയ്യാണന്ന് വെച്ചിട്ടാ അധിക എന്താ നല്ല കൂടുതൽ വെള്ളത്തിൽ വേണം മരു തിളപ്പിക്കാൻ അതല്ലെങ്കിൽ എന്താച്ചാ മറ്റ് ഒട്ടിപ്പിടിക്കും അപ്പൊ നല്ലോണ്ണം വെള്ളം ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ എനിക്ക് വേണ്ട വെജിറ്റബിൾ എന്തൊക്കെയന്ന് വെച്ചാല് ഗ്രീൻ പീസ് പിന്നെ എന്താ നമ്മള് എന്താ ഒനിയൻ ഒനിയൻ ക്യാപ്സക് ക്കം ഒനിയൻ പിന്നെ ഒനിയന്റെ ഈ തണ്ട ഉണ്ടാവൂല്ലേ അതൊക്കെ പിന്നെ എന്താ ആ കാപ്സിക് പിന്നെ ഗ്രീൻ ബീസ് ഏ ആ ഗ്രീൻ ബീസ് എന്താ അങ്ങനൊക്കെ ഞമ്മളടുത്ത്ള്ള അത്യാവശ്യം ക്യാരറ്റ് അതൊക്കെ പറ്റും പിന്നെ കോ കോളിഫ്ലവർ ഒക് ക്കെ അതൊക്കെ ഞമ്മളടുത്ത് എത്ര പാച്ചക്ക റീ ഉണ്ട്
ആ അത് ഏകദേശം എത്ര അളവൊക്കെ ഇടേണ്ടി വരുന്ന വല്ല ഐഡിയൊണ്ടോ
അതായത് അങ്ങ നമ്മള അത് നമ്മളെ ആവശ്യാനുസരണം ഇട്ടാതി നഞമ്മക്ക് കൂടുതൽ വെജിറ്റബിൾ കാണ എങ്ങനത്തെ ചോറ് കാണണംന്ന് വെച്ചെങ്കിൽ അങ്ങനെ തോനേടാ അതല്ല കൊറച്ച് കാണ അതിനുള്ള ഇട്ട മതി അത് പ അനുസരിച്ച് നമ്മക്ക്ങ്ങനെ ഏകദേശ കണക്ക നമ്മൾക്ക് തന്നെ അറിയില്ലേ
ഇതിപ്പോ അതൊക്കെ കട്ട് ചെയ്യുമ്പോ ഏതൊരു ഷേ്പ്പിലാണ് എന്ന് വെല്ല
ആഹ അതായത് ചെറുത് ഇതാക്കി കട്ട് ചെയ്യണം അതെന്താന്ന് വെച്ചാല് അത് ഉള്ള ഇങ്ങനെ വാട്ടിയിട്ടാണ് വേവിിച്ച അപ്പൊ അത് ചെറുതാ ആ ചെറുത് എന്നാ കടിക്കാൻ കിട്ടും വേണം ഒറ്റ നൈസ ആയിട്ടല്ല അതിൽ ഇതൊക്കെ എട്ടക്കൊക്കെ മനസ്സിലാവണം പിന്നെ ചില ടൈമിൽ ഞ മുട്ട ചേർക്കും അതായത് മുട്ട പിന്നെ എന്തന്ന് വെച്ചാല് ഈ വെജിറ്റബിൾ ഒക്കെ ങ്ങനെ വാടി വരുന്നോട് കൂടെ അതിലേക്ക് നമ്മൾ മുട്ട ഉടച്ചുടുമ്പോ എന്താ എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണ്ണം ഇ് ചട്ടിന ഇട്ട് വഴറ്റുക നല്ലോണം വഴറ്റിയിട്ട് അതിക്കന്നെ ഉപ്പിട പിന്നെ നമ്മക്ക് ചില ടേസ്റ്റിന് വേണ്ടിയിട്ട് എന്താ പിന്നെ നമ്മള് സോയാ സോസ് ചേർക്കും പിന്നെ മറ്റേ നമ്മൾ സദാ സോസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ തക്കാളി സോസ് അതൊക്കെ ചേർപ്പിച്ചല്ലേ അതന് വച്ചാ ചിലത് നമ്മള് ഉണ്ടാക്കാത്ത നി ബന്ധംൊന്നുമ ഇല്ല അത് നമ്മളെ ഇഷ്ടം നമുക്ക് ടേസ്റ്റ് അതൊക്കെ ചേർക്കുന്ന അനുസരിച്ച് സാധനത്തിന് ടേസ്റ്റ് കൂടും പക്ഷെ ഞാാനെന്താ ചേക്കാം ച അതാ അതാണ് പറഞ്ഞു വരുന്നത് എനക്ക് എന്താ വച്ചാ അതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല ഈ ഫുഡ് കളർ ഇത്തരം സാധനങ്ങളൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കൂില്ല വീട്ട തന്നെ കൊണ്ടൂല നമ്മുക്ക് വീട്ടിൽ ചെറിയ മക്കളുണ്ട് അപ്പൊ അവർക്കൊക്കെ അതും ല്ല പോയിസണന്നന്ന് വരണ്ട
അല്ല നമ്മള് പുൊറത്തുന്ന് കഴിച്ചിട്ട് ഇപ്പൊ പ്രശ്നം ഇണ്ടാക്കേണ്ട കരുതിീട്ടാണല്ലോ വീട്ടില് കുക്ക് ചെയ്യുന്നത്
അതാണ് അതല്ലച്ചെങ്ക ഇപ്പ നമക്കിപ്പോ ഇന്നത്തെ ഇന്നത്തെ സമൂത്തില് എന്ത് ഭക്ഷണം വേണെങ്കിലും ഓട്ട് ചെയ ചെയ്താ മതിയ ഞമ്മള വീട്ടിൽും എത്തിച്ചു തരും അപ്പ അപ്പൊ നമ്മള് തൃപ്തിയോടെ നമുക്കൊന്നും മായം കലരാതെ നാടൻ വിഭവ പേര് വേണേനും കുട്ടികൾക്കൊക്കെ ഒരു വെറൈറ്റി ആയി ഭക്ഷണം കഴിക്കും വേണം ആ ഒരു രീതി ല്ല ന ഉണ്ടാക്കിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നിട്ട് ന ലോണം വാട്ടിനന് ശേഷം എ ചെയ്യും ആ റൈസ് അ ഇട്ടിട്ടൊന്ന് എന്താ നല്ലോണ്ണം ഇങ്ങനെ ചട്ടി നല്ല വലിയ ചട്ടിയണ്ട കയ്യിലാണ് നല്ലത് നല്ല ഇരുമ്പിന് വലിയ ചട്ടി ഇരുമ്പി ചട്ടിയൊക്കെ ആകുമ്പോ എന്താന്ന് വെച്ചാല് അടി പിടിക്കൂല വേവും ചെയ്യും എന്നിട്ട് നല്ലവോണം വ അല്ല ഞാാന് ഉ അല്ല അല്ലേ അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഗ്യാസി നിന്നും അതായത് റൈസ് കുക്കറിലേ കുക്കർ ൊെ ഭക്ഷണം വെക്ക അതിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമല്ല ഞാനൊരു പഴമയിലും ആഗ്രഹ ചമ്മൺ കാലത്തിൽ ചോറ് വെക്കണം അടുപ്പത്ത് വെക്കണം എ അങ്ങനത്തെ ഒരു രീതിയാണ് അത് വിചാരിച്ചിട്ട ഇവിടെ വീട്ടട് ഗ്യാസ് ഉണ്ട് കുക്കറൊക്കെ ഉണ്ട് കുക്കറൊക്കെ പെട്ടെന്ന് നമുക്ക് െ ബഫ പെട്ടന്ന് വ കട്ടാൻ വേണ്ടീട്ട് പിന്നെ അതല്ലെങ്കിൽ ഗ്രീൻ പീ കടല അതിനൊക്കെ നമ്മൾ ചെറുപയറൊക്കെ വെള്ളത്തിലിട്ടോ പെട്ട ആവാൻ വേണ്ടിട്ടാണ് എന്ത് ആ അത ഇപ്പത്താണ് എനിക്ക് താല്പര്യം അ നഞമ്മൾക്ക് നമ്മള ഇഷ്ടം പോലെ ചെയ്യുക ചിലര് വിവേകത്തിലാവാ ് എന്ത് ചെയ്യും പിന്നെ ഗ്യാക്കും പിന്ന
അത് ശരിയാണ് ഇപ്പൊ ചോറ് പോലും ഗ്യാസ് വെക്കണം കൊറെ പേരുണ്ട് അ അതിനായിട്ട് നമുക്കൊക്കെ പറഞ്ഞ ചോറൊന്നും ഞങ്ങൾ ഇവിടെ ഇതേപോലെ വിറകടുപ്പല്ലാണ്ട് ഒരിക്കലും ചോറൊന്നും ഗ്യാസും വയ്ക്കലില്ല
ഓ ഇപ്പോൊ വറകടുപ്പ് പോയിട്ട് പിന്നീട് നമുക്ക് അതിനു ശേഷം റൈസ് കുക്കറെ എന്നാണ് റലായി പിന്നെ വ വേറൊരു പേരിലൊരു പുതിയ പത്ര അ കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു പാറങ്ങി പിന്നോെ കഴിക്കാം പക്ഷെ എനിക്ക അതിനോട് താല്പര്യമില്ല ഞാൻ ആഗ്രഹിക്കണ എങ്ങനാ വെച്ചാൽ നമ്മൊ ഒരു ഭാഷയ ഉണ്ടാക്കുമ്പോ ഓ റൈസ ഒക്കെ എത്രിച്ചാല് അത് തളച്ചിട്ട് അതിന്റെ കട്ട പോണം വച്ച നമ്മുക്ക് അതിൽ നിന്ന് വല്ലാതെ കൊഴുപ്പ് നമ്മളെ ശരീരത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് എന്നൊക്കെപ്പോ പിന്നീ നല്ലവോണം ഭക്ഷണം എന്നിട്ട് ആ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഈ ഭക്ഷണം കഴിക്കാൻ പറ്റൂല്ല അതൊക്കെ നമ്മളെ കൊറേൊക്കെ ശ്രദ്ധയില്ലായ്മ എന്ത് ഭക്ഷണാലും അതിന് പരമാവധി കൊഴുപ്പൊക്കെ കളഞ്ഞു കൊഴുപ്പ് സ് ഹ് ഹ് മ് നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ആ ആ മ് വ്
ഹലോ
പല രാത് ആഹ് മാങ്ങ ചല്ലാത്ത ഭക്ഷണൊക്കെ കഴിക്കാൻ വേണ്ടി നഞ്ഞമ്മൾ ശ്രദ്ധിക്കുക അതട്ട് ആഹ്
എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല
കേൾക്കാത്ത എവിടെ റേഞ്ച് ഉണ്ടല്ലോ നിങ്ങൾ നക്കും നോട്ത്ത് റേഞ്ചില്ലേ ആവിടെക്കക്ക എന്താലും വടത്തെ കൊണ്ട് അതല്ലേ ഇപ്പൊ കൊഴപ്പം ഇപ്പൊ കൊഴപ്പമില്ലല്ലോ
ഇല്ല ഇല്ല ഇല്ല പറഞ്ഞോ
അങ്ങനൊക്കെയാണ് ഉ കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല താല്പര്യക്കാരല്ലേ ഫ്രൈഡ് റൈസ്
അതെ അതെ അങ്ങനെ ഞാൻ എപ്പോ ഒന്നും ഉണ്ടാക്കാ ക്കാറില്ല പക്ഷെ ഇടക്ക് ഇപ്പോ ഞാൻ ഇങ്ങനെ വെറുതെരുന്നപ്പോ ഇങ്ങനെ ചിന്തച്ച് നോക്കി ഇന്ന് ഫ്രൈഡ് റൈസ് ആക്കിയാലോന്ന് അങ്ങനെ ഉണ്ടാക്കാൻ അത്ര കുക്കിംഗ് സ്കില്ലൊന്നും എനിക്കില്ല അപ്പൊ ഞാൻ വെറുതെ ചോയിച്ചുന്നള്ളു ഈ എന്താ വെജിറ്റബിൾസ് ഒക്കെ എന്നിട്ട് വാട്ടിയിട്ട് എന്താ ചെയ്യണ്ട ബാക്കി
വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞതൊന്നും അപ്പൊ നിങ്ങൾ കേട്ടിട്ടില്ല അല്ലെ അതെ ആഹ് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ വാട്ടിയതിന് ശേഷം നല്ലോണ്ണം എന്താ വെളിച്ചെണ്ണയിലിട്ട് നല്ലോണ്ണം വാട്ടുക അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഓയിൽ ആയാലും മതി അതിലിട്ട്ട്ട് വാട്ടിട്ട് ഉപ്പ് ഉപ്പ് ഇട്ടിട്ട് വാട്ടണം എന്താന്ന് വെച്ചാ പിന്നീട് നമ്മൾ ഈ വെജിറ്റബിൾസ ഒക്ക ഒന്നും ഉപ്പിടില്ലല്ലോ അപ്പൊ അത് ഉപ്പിട്ട് വാട്ടുകയാണെങ്കിൽ അതിലേക്കെ ഉപ്പ് പിടിക്കും എന്നിട്ട് എന്ത് ചെയ്യണം അതിലേക്ക് തന്നെ ആ റൈസ് ഇട്ടിട്ട് റൈസ് ഇട്ടിട്ട് നല്ലോണ്ണം വാട്ട നല്ലോണ്ണം ഒന്ന് ഇങ്ങനെ ചിക്കി എടുക്കാനേ പറ്റുള്ളൂ എഗ്ഗൊക്കെ ഇട്ടക്കണമെങ്കിൽ ആഹ് ആഹ് അത് അന്നെ ഞാൻ പറഞ്ഞ എങ്ങനെച്ച ഈ വെജിറ്റബിൾ ഒന്ന് വേവാറ വാടി വാടി നമ്മൾ നല്ലോണം ഇങ്ങനെ എണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം വഴറ്റി എടുക്കുമ്പോൾ അത് ഇങ്ങനെ വാടി വരണം വേവാവും അപ്പേ അതിനു ശേഷം നമ്മൾ എന്തിട്ടണം എഗ് അതായത് മുട്ട എന്തി്യണം നമ്മൾ ഒടച്ചിട്ട് വെറുതായിക്കി ഇടുക അത് ഇട്ട് ചട്ടിട്ട് നല്ലവോണ്ണം ചിക്കി എടുക്കുക അപ്പ തന്നെ അതിന്റെ കൂടെ ഉപ്പും ഇത്തിരി കുളി കുരുമുക് പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകിന്റെ പൊടി നല്ലോണം ചിക്കി എടുത്തിട്ട് അപ്പൊ അതൊരു വേവവുന്ന നമ്മുക്ക് മനസിലാവല്ലോ ചി എന്നിട്ട് അതിലേക്ക് റൈസ് ഇട്ടിട്ട് ഇളക്കിയിട്ട് വേറെ നമ്മളെ മെയിൻ പാത്രത്തിലേക്ക് കൊട അങ്ങനെ എത്രത്തോളം എന്താ പച്ചക്കറി നമ്മളെ എടുത്തിട്ടുണ്ടോ അതൊക്കെ അങ്ങനെ അക്കെ അതിനനുസരിച്ചുള്ള റൈസ് അരി ചോറ് ഇട്ടിട്ട് എന്ത്തു ചെയ്യ ഇങ്ങനെ ചിക്ക ത്തിട്ട് മീൻ പാത്രത്തിൽക്ക് ഇട്ടിട്ട് പിന്നെ അത് അടച്ച് വെക്കുക അതന്നെയാണ് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം ഒന്നും അല്ലത്
ഏ എന്നാലും എനിക്ക് വെള്ളാണ്ട് അറിയാത്തോണ്ട് ഞാൻ വിളിച്ചു ചോയിച്ചു ഇനിയിപ്പോ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ തന്നെ പല പല ഓരോ ഓരോരുത്തർ വേറെ വേറെ ഓരോ ഏഹ വിഭ വിഭവത്തിലാ തര് അതായത് ഒരാള് ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ മറ്റു സഹിക്കക്കാരം പറയുന്നത് അപ്പൊ എക്സ്പീരിയൻസ് ഉള്ളോണ്ട് നിങ്ങളോട് ചോയിച്ചന്നേ ഉള്ളു
ക്കും ഇങ്ങനെ തന്നെയാണ് നമ്മൾ യൂട്യൂബിലൊരു സാ സംഭവത്തിന്റിച്ച ഒ പലതും കാണയാണെങ്കിൽ ഒരാൾ വെച്ച രീതിയാവൂല മറ്റൊരാള അതെങ്ങ വെച്ചാ ഓരോരുർക്കും ഓരോ നാട്ടിലെ ഓരോ മനുഷ്യമാർക്ക്ഓരോ ഓ രീതികളക്ക നിപ്പ നമ്മള ഇതി ഏത് ചെയ്യണം എന്നൊരു കൺഫ്യൂഷനാക്കാരം അപ്പ എത്രത്തോള വെ ഞാനൊക്കെെ എലും പ്രത്യേകിച്ച് വർഷം ഉണ്ടാക്കുമ്പോ എന്റെ കുടുംബത്തില് എന്റെ ജേഷഠത്തിക്കോ അതല്ലെങ്കി എന്റെ ഉമ്മാക്കോ അങ്ങനെ ആർക്കെങ്കിലുംൊക്കെ വിളിച്ചിട്ടാണ് വെക്കലാണ് എനിക്ക് അതാണ് ഒന്നുകൂടി നല്ലതായി തോന്നിക്കുന്നത്
അതെ ഈ യൂട്യൂബിലൊക്കെ കാണുമ്പോ പലതും പല ഫോട്ടോസ് തന്നെ കാണുമ്പോ കൺഫ്യൂഷൻ അതിൽ ഏതായിരിക്കും ശരി ഏത് വെച്ചാലാണ് രുചി ഉണ്ടാവാക എന്നൊക്കെ ടോട്ടൽ കൺഫ്യൂഷൻ ആക്കണം അതെ അതെ
ഇനിയിപ്പ ടേസ്റ്റ്ണ്ടാവുന്നതക്കെ ണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണന്ന് വച്ചിട്ട ആക്കെങ്കിലും വിളിച്ചു ചോദച്ച് വെക്കലാണ് നല്ലത് കാരണം അവര് വെക്കണീതി ഇപ്പോ അവര് വെച്ച ഒരു ഭക്ഷണം ഞമ്മള് അവരെ വീട്ടിൽ പോയപ്പോ കഴിച്ചിട്ടുണ്ടാവും അതിപ്പ ഇനിങ്ങനെ അവരോട് ചോദിക്കുകയാണെങ്കിൽ അവരതിന്റെ കൃത്യമായ കണക്കും കാര്യ
അതെ അതെ ഞാനും അനത്തന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് ഏ കഴിഞ്ഞ അവരോടൊ സിപ്പി ചോക്കാറുണ്ട് അത് വീട്ടിൽ വന്ന് വെക്കാറുണ്ട് അങ്ങനെ ഞാ ഫ്രഡ് എന്തായാലും വെച്ചിട്ട് എന്താ ആരൊക്കെ എന്തൊ ക്കെ പറയണൊക്കെ ഞാന് എന്താപ്പൊ അറിയിക്ക ആഹ ഓക്കെ ശെരി എന്ന ഞാൻ വിളിക്കാട്ടോ..
ആ ശരി ശരി..